ഹലോ
ആഹ് പറഞ്ഞോടെ
എവിടെയാ ചേച്ചി
ഞാൻ വീട്ടിലൊണ്ട്
ഉം എന്തോ കൊടുത്തുവിട്ട്
ഇവിടെ കൊറച്ചു നേരം കെടന്നതാ
ഏയെ
കൊറച്ചു നേരം കെടന്നതാ
എന്തുവാ
കൊറച്ചു നേരം കെടന്നതാണെ
ആഹ് ഇന്ന് എങ്ങും പോയില്ലേ
ഇന്ന് ഇന്ന് പോയരുന്നു ഭരണിക്കാവി പോയരുന്നു കൊച്ചിന് ബുക്കൊക്കെ വാങ്ങിക്കാണ്
ആഹഹ് ആഹ് ഉം
പോയിട്ട് വന്നു വീട്ടിൽ വന്ന് കൊറച്ച് നേരം- വിശേഷം എന്താ ഫുള്ള് മഴ വെള്ളം അതൊക്കെ ല്ലേ ഉം ഉം യാള് എവിടെയാ ഇപ്പം
ഞാനിപ്പോ വീട്ടിലോണ്ട്
വീട്ടിലുണ്ടോ
ഉം ഞാനിവിടാ ചുമ്മാ ഇവിടെ ഇരിക്കുന്നു
ചുമ്മായിരിക്കന്ന് നിനക്ക് ജോലിക്കൊന്നും പോയില്ലായിരുന്നോ
ഇല്ല
നിങ്ങളോ ആഹ് ആഹ്
ഉം
എന്തുവാ പരിപാടി ടി വി കാണു വാണോ
അല്ല ചുമ്മാ ഇവിടെ ഇരിക്കുവ
ഇരിക്കണോ ആആ
ഇന്നും പോണ്ടാര് ന്നോ?
ഓ വേണ്ടായിര് ന്നു
വേണ്ടാര് ന്നു ആ മഴയൊക്കെ ഉണ്ടോ അവിടെ?
ഇപ്പൊ മഴയൊന്നുല്ല ചെയ്യാതെ
ആന്നോ അ ഹസ്ബന്റൊക്കെ പോയോ?
ഓ പോയി പോയ്‌
ജോലിക്ക് പോയോ ആഹ് ആഹ്
ഉം രാവിലെ പോയി
പോയോ ആ ആഹ് ഇയാളിപ്പോ വീട്ടിലിരിന്നാന്നോ വർക്കീ യ്യ് ന്ന് അതോ പോവോ സൈറ്റുകളിൽ പോവോ?
ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും
ഇടക്ക് ആണോ എന്ത് വർക്കായിരുന്നു
ചുമ്മാ സൈറ്റിലക്കാ പോയി ഒന്ന് കറങ്ങിടന്ന്
ആ ആണോ എല്ലാരും ഉണ്ടോ വീട്ടിലെ?
ഓ ഉ ണ്ട്
ഉണ്ടോ അച്ഛനും അമ്മയൊക്കെ ണ്ടോ?
ആഹ്
ആഹ് ആഹ് ഉം ഉം എവിടെ ഹസ്ബൻറിന്റെ വീട്ടിലാണോ?
ആ ഞാൻ ഹസ്ബൻന്റി ന്റെ വീട്ടിലായിപ്പൊ
ആണോ ആ ഹാ ആ അവിടെ വീട്ടില് പോവാറില്ല്യ
ഞാൻ ഇന്നലെ പോയിട്ട് വന്നേ ഉള്ളൂ ഇനി നാളെ ചെിലപ്പോ ഒന്ന് ചെറിയൊരു അത്യാവശ്യംണ്ട് അപ്പ ചെലപ്പോ ഒന്നു പോവും അല്ലെങ്കി പോവത്തില്ല ഉമ്
ആ അ അ ആ ആഹ്
ചെറിയൊരു ഇത് അതിന് വേണ്ടി ഒന്ന് രണ്ട് പേപ്പറ് എനിക്ക് പ്രിൻറ് എടുക്കാണ്ട് അപ്പോ വീ ട്ടി ലോട്ട് പോയാലേ നട
നടക്കത്തുള്ളൂ ആ അവിടെ പ്രിന്റർക്കെ ഉണ്ടോ?
ആഹ്
ഉണ്ടോ ആ അവിടെ വീട്ടിൽ ആരൊക്കെണ്ട്?
ആ ഇവിടെ എന്റെ വീട്ടിലോ അച്ഛന്റെ വീട്ടിലോ എന്റെ വീട് എന്റെ വീട്ടിലോ ചേട്ടന്റെ വീട്ടിലോ
അല്ല ഞാ ഇ യാൾടെ വീ ട്ടി
ഇല്ല അവിടെ സൈറ്റിൽ ആയോണ്ടേ വിളിക്കാൻ പറ്റത്തില്ലല്ലോ സെപഷ്യൻ ആള് വരൂ ന്നെയല്ലേ
ആണോ ആഹ്
നിങ്ങളായിട്ടൊന്ന് വിളിച്ചോ ക്ക് ഉം
പിന്നെ എന്തോണ്ട്?
ഓ പിന്നെ ല്ല.
ചോറൊക്കെ കയ് ച്ചോ?
ആ ഞാൻകയ് ച്ചു കയ് ച്ചു.
എന്തൊക്കെ ഉണ്ടായിരുന്നുകൂട്ടാൻ?
ചോറിന്റെ കൂടെ ചോറും ഉം മോരും ചൂര അച്ചാറും
ആണോ ആ ആ പിന്നെ ആ
കൊച്ച് എന്തിയേ ചേച്ചി
കൊച്ച് ഇവിടെ ടി വി കാണുന്നു
ഉം
കൊച്ചിവിടെ ഓ അമ്മയുണ്ട് അമ്മ ഇവിടെ ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങള് എല്ലാരും കൂട ഒന്ന് പൊറത്തു പോയത് പോയപ്പോ എല്ലാരും കൂടി അങ്ങ് പോയി
ആ
ആഹ് ആ
പിന്നെ വേറെ എന്താ അവിടെ ചക്കയൊക്കെ ഉണ്ടോ
ഇന്നണ്ടാരും
ഉണ്ടായിരുന്നോ ചക്ക വേവിച്ച് പഴുത്തതാ
ഉം
വേവിക്കാറില്ല
അവിടെ വേവിക്കും പഴുത്തത് അവിടെ ഇരിക്കുന്ന കണ്ട് എന്നോട് വേണോന്ന് ചേദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത് എടുത്ത് കഴിച്ചു
ആഹ് ആഹ് ആഹ് നല്ലയല്ലേ ഐസ് ക്രീംഒക്കെ ഉണ്ടാക്കുന്നേ
ഉം ഉം
എല്ലാരും കഴിച്ചോളൂ
ഓ അവിടെ എല്ലാരും കഴിച്ചു ഞാൻ വിട്ടി പോയിരുന്നപ്പഴത്തേക്ക് അവിടുത്തെ അച്ഛൻ എടുത്ത് കഴിച്ചന്ന് പറഞ്ഞു ഉം ഒരു പാത്രം മൊത്തം തി പിന്നെ ഒച്ചിരിയേ ഉള്ള് അതിനി കിളിപ്പോ എന്തോ
ആണോ ഉം ഉം ഉം ഉം
ഇപ്പം സ്കൂൾ തുറപ്പല്ലേ ഇപ്പൊ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നേ അല്ല അവിടെ ആള് വരുന്ന കൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അതാ ഇവിടെ രണ്ടു മൂന്നാല് വീടുകളുണ്ട് ഭയങ്കര വള്ളികളാ
ആണോ
ഉം നമ്മുക്കുള്ള പണിയാ അണ്ട് ഞാൻ അനങ്ങാൻ പോയില്ല
ആ ഹൊ ഓ ഓ ഓ ഓ ജോലിയുടെ കാര്യത്തിനായിരുന്നോ
ആ
ആന്നല്ലിയോ ഓ ആ ആ ആ ആ ആ അവര് വീട്ടിൽ വരൂല്ലേ വീട്ടിൽ വന്നിട്ടാ അല്ലേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ
ആ ആ
ആഹ് അന്നേരം നമ്മൾ അതിലേക്കാര്യം പറഞ്ഞല്ലാ പറ്റോ നമ്മളോട് ചോദിക്കുമ്പോ
ആഹ് ആ പിന്നെ വേറെ എന്താ
ഇന്നെന്തു വെച്ചടെ ചേച്ചി കറിയൊക്കെ
ഇന്നിവിടെ ചോറ് തോരന് ചമ്മന്തി പിന്നെ കൊച്ചിന വേറെ പ്രത്യേകം മെഴുക്കുപുരട്ടി പിന്നെ സാമ്പാർ അവളൊന്നും കഴിക്കത്തില്ലടെ ഫുഡൊക്കെ കഴുപ്പ് കൊറേവാ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം ബിരിയാണി വാങ്ങിയായിരുന്നു അവിടെ അടു ഒരു ഹോട്ടല് ബിരിയാണി വാങ്ങി അങ്ങനെ അത് കഴിച്ചിട്ട് ഇവിടെ ടി വി കാണുന്നു ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ട അതൊക്കെ കഴിച്ചോളൂ
ആഹ് ആഹ്
ആഹ് ഉം ചോറൊന്നും കഴിക്കാറില്ല
ആഹ്
പിന്നെ ഞാൻ വാരിയൊക്കെ കൊടുക്കും അങ്ങനെ കഴിക്കും തോന്നുവാന്നെങ്കിൽ ഞാൻ വാരികൊടുത്താലും തോന്നുവാന്നെങ്കിലേ കഴിക്കത്തോള്ളൂ ഉം അയിന്റെ കാര്യ അങ്ങനൊക്കെയാ ഉം ഉം പിന്നെ
ആഹ് ചേച്ചി ഒരു സംശയം ചോദിച്ചോട്ടടെയ്
ഏഹ്
ഈ ഗുരുതരമായന്നുള്ളതിന് വേറെ വല്ല മലയാള വാക്കും ഉണ്ടോ
അതെ എന്നോടയാണോ ചോയിചെ
ആഹ് ചേച്ചിയോടാ ചോയ്ച്ചേ
ഗുരുതരമായന്ന് വെച്ചാ മലയാളവാക്കോ
ആഹ് ഇപ്പൊ ഒരു ഭിത്തി പൊട്ടിയിരിക്കുന്നു അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറായിട്ടായിരിക്കുന്നെ അപ്പോ അതിനെ അതിനെ എങ്ങനെ പറയുവെന്നാ ഞാൻ ചോദിച്ചേ ഗുരുതരമൊന്നും പറയാതെ പക്ഷെ അസുഖം കാര്യങ്ങളൊക്കെയല്ലെ വേറെ
ആഹ് ഗുരുതരമായി കിടക്കുന്നന്നൊക്കെ
ആഹ് അപ്പൊ ഇതിന്
ഡാമേ എന്തെങ്കിലും ഡാമേജും വല്ലോം
ഡാമേജ്വെച്ച നല്ല രീതിക്കുണ്ട്
ആഹ് ആണല്ലയോ
ഉം
ഉം ഉം വർക്ക് ചെയ്യുമ്പോ നൂറുകൂട്ടം പ്രശ്നങ്ങളല്ലേ
ഉം
ആഹ് അതിന് നമ്മള് വേറെ ആൾക്കാരോട് പറയണ അല്ലേ
ഉം
അവര് വന്നിട്ട് അത് ക്ലിയറായ്യും
ഉം
ഉം ഉം പിന്നെ വേറെയെന്താ
വേറെ അവിടെ പിന്നെ മീനൊക്കെ കിട്ടിയാടെയ്
ഇന്ന് മീൻ കിട്ടി മീൻകറി ഉണ്ടായിരുന്നു മീൻ കിട്ടി ഇതുവഴി ഇവിടെ അടുത്ത് റോഡ ആയോണ്ട് ഇതുവഴി മീൻകാര് പോകും മീൻ കിട്ടി അപ്പം ഇന്ന് മീൻ വാങ്ങി കറി വെച്ചു വറത്തു അയ്ലയായിരുന്നു അയില അയ്ലക്കറിയായിര്ന്നു അപ്പം അത് വാങ്ങി വറുത്തു കറി വെച്ചു കൊച്ചിന് മീൻ മീനൊന്നും വേണ്ട
ഉം
അങ്ങനെ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യം പിന്നെ അവിടെ മീൻ കിട്ടാറുണ്ടോ
ഓഹ് അടാപ്പഴും കിട്ടും
ആണോ അവടെ കായലൊക്കെ ആയോണ്ട് മീൻ കിട്ടുല്ലെ
അല്ല ചേട്ടനൊക്കെ ബോട്ടിൽ പോകുന്നുണ്ട്
ആഹ് പോകുന്നുണ്ട് അന്നേരം മീൻ കൊണ്ടുവരും അഹ് അഹ് അഹ് അഹ് ഉം അവിടെ അടുത്താന്നോ കായല് അതോ ദൂരംഉണ്ടോ
ഇ തൊട്ട് മുറ്റത്ത് തന്നെ രണ്ട് മൂന്ന് മീറ്റർ വ്യത്യാസെ ഉള്ളൂ
വ്യത്യാസം വെള്ളം കേറോ ഇല്ലല്ലോ
ഏഹ്
വെള്ളം കേറുവോ
ആഹ്
ആഹ് നെല്ലിയോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
സൈടുവാളു ണ്ട്
ആണോ ആഹ് ആഹ് ആഹ് വേറെ ഒന്നും ഇല്ല
ആഹ് സ്കൂള എറപ്പൊക്കെയോ
ആഹ് ആഹ് സ്കൂള് തോറപ്പ ഒന്നാന്തില്യോ
ഉം
ഉം ഉം ഉം ഉം ഉം തെരക്കിലാണെങ്കി ആഹ് ഓക്കേ ശരി ശരി